ഹലോ ആഹ് കച്ചോടക്കാരനാണ്
ആഹ് ആഹ് അതെ ആരയ്‌നുത്?
ആഹ് പിന്നെ ഞാനൊരു ഇത് ആവശ്യത്തിന് വേണ്ടി വുളിച്ചെയാരുന്നു. നമ്മക്ക് ഞമ്മൾടത്ത കൊറ് സാധനങ്ങളൾണ്ട് അത് ഞമ്മക്ക് എങ്ങനെങ്ങനൊന്ന് ക ച്ചോടാക്കണം ഇങ്ങൾക്ക് സഹായിച്ച പറ്റോ?
ആഹ് എത്രണ്ട് കൊറെ ഉണ്ടോ എത്ര കൊട്ടണ്ടാവും?
പച്ചക്കറിന്നാ താക്കല്ല്
ആഹ്‌ ആഹ് നമ്മള് പച്ചക്കറിയും അതേ മാര്ത്തന്നെ മലഞ്ചരക്കൊക്കെ എടുക്കലുണ്ട്.
ആഹ് നമുക്ക് നമുക്കൊരു നാല് അല്ല ഒരെട്ട് പ ത്ത്കിലോ അടുത്ത് വരും. പത്തിലോനൊക്കെ ഉണ്ടോ
എന്തെ എന്തൊക്കെയ എന്തൊക്ക സാധനങ്ങൾ ഉള്ളേ?
ഞമ്മക്കധികം വരുന്നത് കുരുമുളക് വെണ്ടക്ക അങ്ങനത്തൊക്കേണ് വെണ്ടക്ക പയറ് അങ്ങനത്തൊക്കേണ് വരുന്നത്.
ആഹ് കുരുമൊളകിനൊക്കെ ഇപ്പൊ നല്ല വില കിട്ടും ഈ സമയത്ത്. ആഹ് തേങ്ങന്തേലുണ്ടോ?
തേങ്ങാ തേങ്ങപ്പോ കച്ചോടം നടത്താൻ വാണ്ടിട്ട് ഞമ്മളിപ്പോ ഇവിടെത്തന്നെ ആട്ടീട്ട് എണ്ണ ആക്കലാണ്.
ആഹ് ആഹ് എത്ര സാധനങ്ങൾണ്ടാവും? ആഹ് തേങ്ങൊക്കറക്കല്ണ്ട് ഇപ്പൊഴോ തേങ്ങക്ക് തേങ്ങ അട കതേമാരി പിന്നെ കുരുമുളക് ഈ പഴണ്ടല്ലോ നേന്ത്രപഴം.
ആഹ്
അങ്ങൻത്തീനൊക്കെ ഇപ്പൊ നല്ല ഡിമാൻഡ് ഇണ്ട്. അത്യാവശ്യം
വിലണ്ടാവൂല്ലെ? ആഹ് അപ്പൊ നമ്മുക്ക് ന്നാലു നമുക്ക് തേങ്ങ ഉണ്ട് നമ്മ തേങ്ങ വേറാക്ക് കൊടു ക്കല് ഇഞ്ഞ്പ്പം നേ അ് അണ്ട്ണ്ടെങ്കി നമ്മക്ക് നോക്യോക്ക ഞാന് ആഹ് ഇങ്ങൾ ഞമ്മക്കത്ത് വല്ല്യ തോട്ടാല്ലെത് വല്ല്യ തോട്ടത്തിമ്മൾങ്ങനെ കൃഷി ചെയ്യാണ് അപ്പോ ഞാൻ പത്തെ സ്ഥിരയ്ക്കാണ്ട് വേറൊരാക്ക കൊടുത്ത് കൊടുത്തീനത് അപ മൂപരിപ്പടല്ല വിദേശത്ത് പോയിക്കാണ്. അപ്പൊ ഇപ്പൊങ്ങളെ ഏൽപ്പിച്ചാആതി ഏതാലും തേങ്ങിം ഞാൻ ഇങ്ങളെ ഏൽപ്പിക്കാ. തേങ്ങാ കൊറ്ച്ചൊക്കെ വരുനുണ്ട് അ്.
ആഹ് നാളെന്തായാലോ മൂന്ന് മണി കെന്തായാലു ചന്ത ഓപ്പണാവും. അപ്പൊ ചന്തീക്ക് കൊടുന്നാമതി അല്ലെങ്കി ചന്തിൻ്റെ ചന്തീക്കുള്ള വജ്ജറീലെ ഇങ്ങക്ക്?
ആഹ് ആഹ്
ആഹ് ആ വജ്ജിക്കെത്തിണീന്റെ തൊട്ട് മുന്നൊരു റോഡുണ്ട് വലത്തേവാത്ത്ക്ക്. ഒരു വഴിണ്ട് ആ വഴയിലെ ഏറ്റം ലാസ്റ്റ്ത്തെ വീടാണ് ൻ്റെ.
ആഹ്
അല്ലെങ്കിൽ വീട്ടിൽ കൊടുന്നാലും മതി അതിന്റെ മുന്നെ എന്തങ്കലും അത്യാവശ്യത്തിന് എന്തേലും പോവാുണ്ടെങ്ക വീട്ടിൽ കൊടുന്നാലും മതി ഞാൻ പിന്നെ നേരെ ഇതി മയിക്കൊണ്ട് സന്്യയും കൊണ്ട പോോയി കൊടുത്തൊണ്ട്
അല്ല മ്മക്ക്ഞമ്മത്തി ഇവിടെ കൊറെ സാധങ്ങൾ ഇണ്ടായ കൊണ്ട് നമ്മള ഇങ്ങനെ പൊതുവേ കൊണ്ടേ കൊടുക്കലില്ല ഇപ്പോ സ്ഥിരം കൊടുക്കണ ആൾക്കാരന്നെ ആ ഇവിടെന്ന് കൊണ്ടണ്ടാണ് അപ്പൊങ്ങള്ൾ വല്ല വണ്ടി എന്തെങ്കിലും സംഘടിപ്പിച്ചാൻ പറ്റുമോ?
അങ്ങനെയാണെന്നുണ്ടെങ്കി നമ്മളെ അറിയുന്നൊരു ഓട്ടക്കാരനുണ്ട് ഒരാളുണ്ട് മൂപ്പരുത്ത് വേണമെങ്കിൽ പറഞ്ഞേക്കാം നിങ്ങ എവി ടെ ഏതു ഭാഗത്തായും കണ്ടാണ് വീട് വരുന്നത്
മ്മള് നിങ്ങളെ അടുത്തന്നെ നിങ്ങള് പറഞ്ഞാ അതിന്റെഏതാണ്ട് ചന്ദ്രന്റെ വ വെച്ചാല് അവിടുന്ന് ഒരു മൂന്ന നാല് കിലോമീറ്റർ വരുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് നമ്മള് പൊതുവെ വണ്ടിട്ട പോവില്ല അപ്പൊ പരിചയമല്ലാത്തൊണ്ട് നിങ്ങളോട് നി സ്ഥിരമായിക്ക കൊണ്ട പോക ആൾക്കാരല്ല അ നമക്ക്തിനെ ഇല്ലണ്ടാണ്ങ്ങോണ്ട് പറഞ്ഞത്
എന്ന ഞാൻ ഇ എന്റെ ആളൊന്ന് ഞാൻ നാളെ രാവിലെ പറഞ്ഞക്കണ്ടന്നാ അവന് ഈ നമ്പറില് ഈ നമ്പറിനല്ലേ നിങ്ങള നമ്പർ
ആഹ നിഖാച്ചാ നിികൂച്ചാ മതി
ഈ നമ്പർക്ക് വിളിച്ച എങ്ങാണ്ട് അപ്പൊ ഇങ്ങ ഉണ്ടാവലേ വീട്ടില ഇണ്ടാവൂലേ
ഞാന് ഞാൻ വീട്ടിലുണ്ടാവലേ ഞാന ഈ സമയത്ത് ഇണ്ടാവലേ അപ്പൊ വിത്ദേതാണ് ഏയ് ഞാാന എൻ്റെ പണിക്കാരുണ്ടാവും അടെ
ആ എന്നാ വീ ആ വീട്ടക്ക് വിളിക്കാൻ പറ്റിയ ഏത് നമ്പർ തന്നാ മതിന്നാ
ആഹ് അല്ലെങ്ക ഇതി വിളിച്ചാലും മതി ഞാന്യാ വിളിച്ച് ഞാാന് നാട്ടെ വിളിച്ചു പറഞ്ഞോളാ നമ്മള ആൾക്കാരുണ്ട് അവിടെ പറഞ്ക്ക ആൾക്കാര് വരുന്നുണ്ട്ൊക്ക പറഞ്ഞു നോക്കാം
ആ അല്ല ഇത് ഇതൊക്കെ പാടാ നിങ്ങള തോട്ടത്തി തന്നെ
ആണ് ഇത് ആ സ്വന്തംമായി തോന്നന്ന് ഒരു നാല് അഞ്ച് ഏറോളം വരുന്ന സ്ഥലുണ്ട്. അപ്പൊ നുക്ക് അ മ ആ ഒരു അല്ല അവിടെത്തന്നെയാണ് ചന്ദൻന്റെ ഒരു നാല് അഞ്ച് കിലോമീറ്റർ അകലയാണ് അത്ര വലിയ ദൂര തോന്നുല്ല സാധനം കൊണ്ടന്ന ഈ കുറെേ സാധനം ഉണ്ടായ കൊണ്ടാണ്ക്ക്നെ ബുദ്ധിമുട്ടായത്
ആഹ് അത അല്ല നമ്മള് സാധാരണ നമ്മക്ക് ഇറക്കുന്ന ആൾക്ക കാർ ഇണ്ട് അവരൊക്കെ പറയുന്ന മഴ കായം കണ്ട് അവര സാധനങ്ങളും ഇതൊക്കെ നശിച്ചു അതേമാതിരി ഈ നേന്ത്രപ്പായൊക്കെ ഉണ്ടല്ലോ വായക്കൃഷിയൊക്കെ ഏകദേശൊക്കെ വെള്ളംന്ന്റഞ്ഞങ്ങണ്ട് അങ്ങനെ ഉപയിക്കണേ അപ്പൊ അവരോടൊക്കെ ചോദിച്ചപ്പോ സാധനം കിട്ടാനില്ലാ എന്നൊക്കെ പറഞ്ഞത് അതാ പിന്നെ ഇങ്ങനത്തെ ഇണ്ട് പറഞ്ഞപ്പോ എന്ന കൊണ്ടാൻ പറഞ്ഞത് ഇപ്പോ കച്ചവടക്കാരും വര്ണ്ട് ആൾക്ക് സാധനം വാങ്ങാന്
വെള്ളം വഴക്കണം കേട്ടില്ല കാരണം നമ്മളത് പറമ്പൊക്കാണ് വരുന്നത് പറമ്പ പോ പെട്ടെന്ന് വള്ളം കയറില്ലല്ലോ പോയന്റ് കൊറ കുട്ടാൻ പറ്റുന്നത് അപ്പൊ വള്ള ത്ദേശം അവിടെ സ്ഥലുണ്ടെങ്കിലും വെള്ളം അത്ര മഴ്താലും പെട്ടെന്ന് വെള്ളം കയറൊന്നുമില്ല അഓണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ നശിക്കാതെ പോകണ്ട് നമുക്ക് അത്യാവശ്യം നല്ല വെള ഒരു സമയം അല്ലേ
ആഹ് അങ്ങനെയാണെങ്കി കൊഴപ്പല്ല ഇതിപ്പോ നമ്മള് സാധാരണ പറ ഈ സ്ഥിരമായിങ്ങ ഇറക്കുന്ന കൊറച്ച ആൾക്കാരുണ്ട് അവ ൊക്കെ ഇങ്ങനെയാണ് പ്രശ്നം പറഞ്ഞത് അപ്പൊ വേണ്ടാ നമ്മക്ക് ആഹ് അ പൈസ സാധാരണേറെന്നൂടി കൂട്ടിത്തരണ്ടേ ആ ആ അ ഇപ്പോ ഡിമാൻഡും ഉണ്ട് കുറച്ച്
ആഹ് ആവശ്യക്കാരല്ലാം ഉണ്ടാവുമ്പോ നമുക്ക് പൈസയും കുറച്ച് കൂടി കിട്ടല്ലോ അപ്പൊ ഞാൻ ഏതായാലും ഞാന് ഇങ്ങള് വരുമ്പോ വിളിച്ചാൽ മതി നീ നമ്പർ നീക്ക് വിളിച്ചാൽ മതി അപ്പ ഞാന് അറിയിക്കണ്ട്
ആഹ് നമ്മളീൽ ഇത് നമ്മളെ അവല് വരൽ നമ്മളവിടെ ചന്തീലാക്കാരം ഞമ്മൾ രാവിലെ തന്നെ പോവും അവുടുക്ക് ഏഹ് നമ്മളെ മകനെ അല്ലെങ്കി പണിക്കാരെ ആരെങ്കിലും വിടണ്ട് ഒന്നല്ലെങ്കിൽ ഇങ്ങളെ നമ്പർക്ക് വിളിക്കാം അല്ലെങ്കിൽ വീട്ടിൽവെന്ന് കാ ണ്ടോ ആർതേലും നമ്പർ കിട്ടോന്ന് നോക്കട്ടെ
ആഹ് ആ അ അന്വേഷിച്ചാ മതി അവ്ടെ അമ്മൾങ്ങനെ അത്തോളി ന്റെ കച്ചോടം ചെയ് അ മതി
ആഹ്
പിന്നെ ങ്ങള് ഇങ്ങനെ കൃഷി കൃഷിന്റെ വിത്താള്ല്ലേ അങ്ങനെ അത് കൊടുക്കലുണ്ടോ നമുക്ക് അടുത്ത കൊലത്തക്ക് ഇല്ലത് വാണ്ടീനു അഹ് കൊടുക്കലും ചെയ്യലിണ്ടോ ങ്ങള്
കൃഷിന്റെ വിത്ത് അറിയുമ്പോ നമ്മള് കൊടുന്ന് വെക്കലില്ല ആരേങ്കിലും ഇതേമാതിരി ചോദിക്കാണെന്നുണ്ടെങ്കിൽ നമ്മള് കിട്ടുന്നടത്ത്ന്ന് കൊണ്ടൽണ്ട് ന്നട്ട് നമ്മുക്ക് ആവശ്യത്തിനനുസരിച്ച് ങ്ങണ്ട് അറക്കലാണ് നിക്ക് ഏതിനൊക്കെ വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അതിന
ഞമ്മക്ക് പയറിന്റെ വാണം വെണ്ടക്ക വാണം പിന്നെ മത്തന് കുമ്പളങ്ങ അതാണ് പൊതുവേ ഇണ്ടാക്കൽ പിന്നെ മറ്റേതൊക്കെ നമ്മൾ കുറച്ചൊക്കെ വേറെ കുറച്ച് വിളവെടുപ്പണ്ട് വിളണ്ട് പക്ഷെ ഞമ്മൾ അങ്ങനെ ത്ത് വെക്കൽണ്ട് ഇത് ഉണങ്ങിയ വിത്താൾ ഇടുത്ത് വെക്കൽണ്ട് ഈ ഈ നാലഞ്ചണ്ണം മതി
ഈ നാലഞ്ചെണ്ണം അത് നമ്മൾ ഇറക്കുന്ന തന്നെയാണ് ഞമ്മള് ആവശ്യക്കാർ ഉണ്ടാകുമ്പോ മാത്രറക്ക് അല്ലാതെ ഇവിടെ കൊടുന്ന് വച്ചിട്ട് കാര്യംല്ലല്ലോ
ആഹ് ഞാൻ ചെയ്യാ ആ എത്ര എണ്ണമാണം ഞാൻ പിന്നീട് അറിയി
ആഹ് അത് ആഹ് നിങ്ങള് നാളെ നാളക്കുള്ളില് അറിയിച്ചാ മതി ഞാനിതൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ തോക്കെ ഉണ്ടോന്ന് നമ്മൾ ഇവിടുന്ന് പുറത്തുന്ന് കൊണ്ടയാണ് നമ്മൾ തന്നെയാണ് പക്ഷെ നമ്മളെ തൊടു അറിയുന്നത് ഇവിടെല്ലേ നാട്ടിലല്ല കുറച്ചപ്പുറത്താ
ആഹ്
അപ്പൊ അവിടെ അന്വേഷിച്ച്ക്കാണ്ട് ഇതൊക്കെ ഉണ്ടോന്ന് ഏഹ് ഇവിടെല്ല അവിടന്ന് കൊണ്ടണം നമ്മളെ ആവശ്യത്തിനനുസരിച്ച്ങ്ങാണ്ട് കൊണ്ടേരുള്ളു അത് കഴിഞ്ഞാണ്ട് ഇവിടെ കൊടുന്ന് വെക്കൽല്ല
ആഹ് ആഹ് അപ്പൊ അങ്ങനെഒക്കെണ്ടല്ലേ ഏതായാലും നിങ്ങളെ ഇന്ന്
പയറിനും വെണ്ടക്കൊക്കെ ഇപ്പൊ അത്യാവശ്യം വില ഉണ്ടിട്ടില്ലേ പയതിലേറെ കുറച്ചുകൂടി വില കൂടിക്ക്ണ് വിത്തിന് വില കൂടിക്ക്ണ് അതിപ്പോ ഈ മഴക്കെ ആയോണ്ടേ പെട്ടെന്ന് ഈ കേടന്ന് പോകുന്ന ആഹ് പെട്ടെന്ന ക്കെടെന്ന് പോവും ചെയ്യാണ് ഇപ്പോ നല്ലൊആവശ്യക്കാരുംണ്ട്
ഇങ്ങൾ ഏതായാലേ ഒന്ന് അന്വേഷിച്ചിട്ട് അതിന്റെ വെല ഒന്ന് പറഞ്ഞാണെങ്കില്ലേ ഞങ്ങക്ക് വാണെങ്കിൽ ഇപ്പൊ എത്രയും വെല കുറഞ്ഞ് കിട്ട്ണേ വേറെ വിത്താൾണ്ടെങ്കിൽ നമുക്ക് അയിന്റെ കൃഷി തൊടങ്ങാം തൽക്കാലംപ്പോ നമക്ക് എന്തേലുമൊക്കെ ആഡ്നോക്കി പോവാ
അയിലന്നെ ഇപ്പൊ പയറിന്റെ ആണെങ്കിലും നല്ല കൂടിയ ഐറ്റംണ്ട് കൊറഞ്ഞ ഐറ്റുണ്ട് കുമ്പളത്തിലും അങ്ങന മത്തനിലും ഒക്കെ ഉണ്ട് കൂടിയായിട്ടും കുറഞ്ഞായിട്ടും നിങ്ങൾക്ക് എങ്ങനത്തെയാ വേണ്ടയെ
നമ്മള് കൂടിയ ഐറ്റാ എറക്കൽ നമ്മള് കൊറഞ്ഞാ ഐറ്റൊന്നും എറക്കലില്ല പിന്നെ നമ്മള് കൊറഞ്ഞ ഐറ്റം ഇറക്കിയാ എന്താ പ്രശ്നം വെച്ചാല് അത് നമുക്ക് വിളവെടുപ്പിനെ ബാധിക്കൊയെ പിന്നെ വിളാളും നല്ലതാവൂല ഒക്കെ മോശപ്പെട്ടതായിക്കാരം ആ കുത്തിക്കാണ്ടും ഇതൊക്കെ ജന്തുക്കൾ കുത്തികാണ്ടും മരുന്ന്ടിച്ചല് ഇല്ലയ് മരുന്ന് അടിച്ചാതെ നേരെ കൊണ്ടരല്ലാണ്
അ അങ്ങനെക്കേണി കൊഴപ്പല്ല ന്നാ പിന്നെ കൂടിയ ഐറ്റം അറക്കൽനെ നല്ലത് ഞാന്തായാലേയ് വെല നോക്കിങ്ങാണ്ട് അന്വേഷ്ച്ച്ട്ട് പറയാം ഇപ്പൊ കൂടീക്ക്‌ണന്തായാലും വെല ഇപ്പയിലേറെ ന്തായാലും അഞ്ചോ പത്തോ കൂടിയിട്ടുണ്ടാവും എത്ര കറക്റ്റായിട്ട് അറീല
ആഹ് അപ്പൊ നേരഒന്ന് അന്വേഷിച്ചിട്ടയ് റീക്ക്‌
ജയ് നാളെ ഒരു അ പത്തുമണിയൊക്കെ ആവുമ്പോക്കിന് വിളിക് ക്കണ്ട്‌ന്നാ വിളിച്ച്ങ്ങാണ്ട്‌ ഈ നമ്പർക്കോ അല്ലെങ്കി ങ്ങള് വേറെതേലും നമ്പർ തെരാനങ്ങി അയ്ക്കൊ വിളിക്കാ ന്നട്ട് പറയണ്ട് ആദിക് തീക്ക് വിളിച്ച കിട്ടൂലെ ആഹ്
ഞാനിപ്പ ഇവടെ പണിയില്ലാതെങ്ങനെ കുത്തിരിക്കാണ് നാട്ടില് പിന്നെ ങ്ങനെ ഒര് ഇത് തൊടങ്ങിട്ടൊണ്ട് വലിയ കൊഴപ്പമല്ല അവടെ രണ്ട്‌ പണിക്കാരെ ആക്കിവച്ചിരുന്നു അപ്പൊ അയ്മെൽ ങ്ങനെ ലാഭം അത്യയവിഷിയം കിട്ട്ണ്ട്‌ ആഹ് ണ്ടായിന് ഞാനൊരു കൊല്ലം മുമ്പ് അവണ്ടയിൻ മുമ്പ് അങ്ങട് പോന്നിലെ ഇബടെ ഞ ചെറിയ പണിയായിട്ട് പോന്നതെയ്നു വടെ എത്തിയപ്പള പിന്നെ ങ്ങനെഓരൊ അതായിക്കണ് കുടുങ്ങി
ആഹ് ആഹ് യുദ്ധങ്ങളൊക്കെ പ്പന്താണ് അവസ്ഥ ഇപ്പ നമ്മള് വാർതേലും ഇതിലൊകേക് ക്കു ന്നു ണ്ട് അവടെങ്ങള്നിക്ക്ന സ്ഥലത്ത് ഇപ്പ ങ്ങനെണ്ട് കൊഴപ്പൊന്നണ്ടാവൂലല്ലോ
നിക്ക്‌ണ സല്ത് വല്ലെ കൊഴപ്പല്ല പഷേ മളെ ആയാല്പക്കത്തെ പ്രദേശത്തക്കെ നല്ല പ്രശ്നങ്ങള്ണ്ട് എന്നാലും വലിയ അമ്മളെ ഈ ഭാഗത്ത്ക്ക് കൊഴപ്പൊന്നുല്ല
ആ ഔ അല്ലപ്പവ്ട്ന്ന് നാട്ട്ന്ന് ലൊർക്ക് അങ്ങട്ട് വരാനും പറ്റുന്നില്ല വിദേശ ഇതിലരു തിരിച്ചുരാനും പറ്റുന്നില്ല വിമാനമാർഗക്കെ നിർത്തിവെച്ചക്കാണ്ന്നൊക്കെ പറീനെട്ട്
ആ ഹ് ഞങ്ങൾ കുടുങ്ങി നിക്കണേയ് അപ്പൊ പൊരാവാണ്ടി കൊറെ നോക്കി വിമാനല്ലേയ് അത്യാവശ്യം എന്ത എന്തെങ്കിലും അത്യാവശ്യം ണ്ടെങ്കില പോരാൻ പറ്റള്ളൂ പറഞ്ഞ്
അങ്ങനെ അത്യാവശ്യം ണ്ടെങ്കി അയ്ന്റെ വിമാനത്തിന്റെ നെരക്കും നല്ലംകൂടു
നല്ലം കൂടുണ്ടയിനു ല്ലം പോന്നാലും മൊതലാവുല ഏതായാലും ഞാന് പറഞ്ഞതന്നൊയ് ഒന്ന് നേരെ അന്വേഷിച്ചിട്ടൊന്ന്
ആഹ് കൊറച്ച് വിത്താള് വാണെന്നറിഞ്ഞിനി അതിന്റെ ഒന്നുകൂടിം പറഞ്ഞെരൊ
അതിന്റെ പയറ് കുമ്പളങ്ങ മത്തന്
പയറ് കുമ്പളം പിന്നെ മത്തൻ വെണ്ട
അഹ് മതി
അഹ് മതിയോ അതൊക്കെ ഏകദേശം എത്ര വാണ്ടിരും എത കൊറെ വേണ്ടിയവരൊ
ഇങ്ങൾ നാളെ ങ്ങട്ട് വരിലെ അപ്പൊ ഞാന് പറയണ്ട് പണിക്കാരോട് പറഞ്ഞക്കണ്ട് അപ്പൊ ന്ന് അന്യഷിച്ച് ന്ന് ചർച്ചയിതിട്ട് പറയാം
ആഹ് അയ്ക്കോട്ടെ ഞാന്തായാലും ഇതിന്റെ വെലട് ക്ക്ന്നാ ഇങ്ങളെതീക്ക് അയ് ഈ നമ്പർക്ക് അയച്ചരന്ന. ഏ എട്ട് ആഹ് ന്നയ്കോട്ടെ.
ആഹ് ശരി ശരി.